ഹലോ ഹലോ കേൾക്കണ്ല്ല്യേ കേൾക്കണില്ലേ ഹലോ ഹലോ കേൾക്കണില്ലേ ആ കേൾക്കണ്ട് കേൾക്കണ്ട് എന്തൊക്കെ വിശേഷം എന്തൊക്കെ വിശേഷം
എത്ര
ഖാന സുഖാണ് കോഴപ്പൊന്നില്ല കൊള്പ്പൊന്നുല്ല ന്തക്ക
പണി കയ്ഞ്ഞിട്ടൊന്നില്ല അടി അടിച്ചു വാരാന് തുടക്കാന അങ്ങനത്തെ പ പിന്നെ ചോറും കറിയൊന്നും വെക്കറില്ല
ആ അതെ നോമ്പായിങ്ങൊണ്ടാ ങ്ങോട്ട് ഒഴിഞ്ഞിട്ടി
ആ നോമ്പ ആ അതന്നെ അപ്പൊഞ്ഞ് ഞാനേ മഴങ്ങനെ ചാറിയപ്പളേ അപ്പൊങ്ങണ്ട് ഡ്രസ്സൊക്കെ പൊർത്ത്ക്ക്ട്ടതേന്നു വെയിലത്ക്ക് മഴ ചാറിയപ്പൊ ങ്ങണ്ടന്നെ കേറിയ ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉർട്ടാ അപ്പൊഅങ്ങനെ ചടച്ച് ഇവടെങ്ങനെ ഇര്ന്നതാണ്. അപ്പളാണ് പ്പഇങ്ങനെ ഫോൺ വിളിക്കാം നിങ്ങക്ക്‌ വിളിക്കാ വിചാരി ഇങ്ങനെനിന്ന്
ന്ന് ഏഹ് ആഹ് ന്നല്ലെ വിശേഷംതെന്നെ ഇങ്ങള് കൊറെ ഇങ്ങളിന്ന് കേ ചേർന്നിട്ടേള്ളൂ?
അല്ലല്ല കാരം പിന്നെമക്കളൊക്കെ വിശേഷം കൊയപ്പൊന്നുല്ല
ആഹ് മക്കള് കൊയപ്പൊന്നുംല്ല സ്കൂള് പോയ്ക്ക്ന്ന് രണ്ടാളും
എങ്ങനെണ് ഫുഡ് ഇതൊക്കെ ചോറൊക്കെ കൊണ്ടൊവോവീട്ട്ന്ന്?
ആഹ് ആഹ് ഇന്ന്ന്നോമ്പ്പിടിച്ക്ക്ണ് ചെറിയ മോളുംമൊനൊക്കെ പിടിച്ച്ക്ക്‌ണ്
ഏത്ത് കാലാണ് അപ്പ?
രണ്ടാള് അപ്പൊ രണ്ടാളും പിട്ച്ച്ക്ക്‌ണ് ആ ഉമ്മണ്ട് ഉമ്മ ആഹ് ഇപ്പല്ല ഇമ്മണ്ട്
അഹ് ആഹ്
ഉമ്മ പെങ്ങളെ വീട്ടിലേക്ക്പോയതാണ്
അഹ് സെരി ഇന്ന് മദ്രസൊന്നുല്ലല്ലോല്ലേ?
ആഹ് ആഹ് ഇന്നോല്ല്യാ ഇന്നാളെ പിന്നെ വെള്ളിയഴ്ച അയോണ്ട് എന്തായാലും ലീവ്
മോളും മോനുആണ്?
ആഹ് ആഹ് ആഹ
ഏഹ് ഇക്കെ ഇങ്ങളെക്ക ഇവടെണ്ടോ? ഇക്കവടെ ഇണ്ടോ?
ആഹ് ആഹ് ഓഹ് ഓഹ് ഒഹ് ഇവടെ ഡ്രൈവറാണ് ഓട്ട്
ആഹ് ഇന്റെതും അങ്ങനെതെന്നെ ഡ്രൈവറെന്നെ
ഉം പോയ്ക്ക്‌ന്ന് രാവിലെ മക്കളഅങ്ങട് പോയ്ക് കൊണ്ടോവുമ്പോപോവും.
ആഹ് ആഹ് അങ്ങനെലേ?
പിന്ന ഉച്ചയ്ക്ക് വേര്ന്ന് പിന്നെ നോമ്പയ് കൊണ്ട് പിന്നെ ആഹ്, ആഹ്
ഇല്ല ആഹ് ഒറ്റക്കാവുലെ നിങ്ങളെ പണിയൊക്കെ കയ്ഞ്ഞാ?
ആഹ് ആഹ് പണിയൊകയ്ഞ്ഞി ഇതാ ഇങ്ങനെ അയൽമലൊക്കെ ഇടേന്നു
ഉം റ്റഅവിടെ എങ്ങനെ മയെ വെയ്ലോ എങ്ങനെണ്?
ആഹ് ഇടെമയാണിപ്പൊ മയങ്ങനെ പെയ്യും എടക്ക് ഒന്ന് വെയിലറിക്കു
വെയ്ല് കാണുമ്പോ നമ്മള് കൊണ്ട്ടും. ചെയ്യോ സമാധാനംണ്ട് ഏത് ഏത് ഒണക്കിയതാണെങ്കിലും ഏത് ഒണക്കിയതാണെങ്കിലും ആ ചൂട്ണ്ട് ഒണങ്ങ്ണേന്ഒക്കൂല ആഹ് അത് വിചാരിച്ചിട്ട് കൊണ്ട്ഇടു ഞാൻപ്പോ കൊണ്ടിട്ട് ഇങ്ങോണ്ടന്നെ ഇട്ത്തോട്ന്ന്. ഓന്റെ വണ്ടിവെര്ല്ലും ഇത് കൊണ്ടടലും മയക്കാർ വേരെലും ഒക്കെകൂടെ ഒപ്പായിട്ട് ഞാൻ കൊണ്ടട്ട് ഇങ്ങട്ടെന്നെ ഇട്ത്ത് കൊട്ന്നു.
ആഹ് അതെന്നെ ഇവടിം അതെന്നെണ് സ്ഥിതി.
ആഹ് അന്നഞ്ഞി ന്നു ആഹ് അത്തായത്തിനൊക്കെ എന്താ കയ്ക്കല്?
അത്താത്തിന് ചാങ്ങും കട്ടൻചായിം ബ്രെഡൊക്കെ തിന്നല്.
ഏഹ് ഞങ്ങളും അങ്ങനെയൊക്കെതെന്നെ. ഇബടെ അവുല് പഴം, ഈത്തപയൊക്കെ ഉം
ഇവന്പിന്നെ എന്താണ്തിന്നട്ടോ?
ഉം
അവിലൊക്കാണ് ഇടുന്നേ വേറെന്താ ഇങ്ങനെപോണ്. മക്കളെന്താ പഠിക്കീനെ?
ആഹ് പഠിക്കെന്നെണ് വല്യആള് പിന്നെ ഇവടെണ്ട് ഓന്ക്ക്ഇന്ന് ക്ലാസ്സ് ഇല്ല രണ്ടാമത്തെആള് പോയ്ക്ക്‌ണ്. മൂന്നാമത്തെആളും പോയ്ക്ക്‌ണ് മൂന്നു
ആഹ് ആഹ്
ഇല്ല രണ്ടാൾ പോയിക്ക്ണ് ഒരാള് ഇവിടെ.
ആഹ് ആഹ്
ഇല്ല. വേറെന്തൊക്കെ ഇനി ഇനി ഇന്ന് ഇന്ന് ഇപ്പ ഇനി ചോറും കറിയൊന്നും ഇണ്ടാക്കണ്ടല്ലോല്ലേ ഇങ്ങക്ക്.
ആ പണിയില്ല പക്ഷെ വൈകുന്നേരം ഇനി എന്തൊക്കെയ?
ആഹ് ഇണ്ടാക്കണം ഇനിക്കും അതന്നെ. ഇപ്പാ പണിയൊന്നുല്ല ഇനി വൈകുന്നേരം എന്തെങ്കിലൊക്കെ ഉണ്ടാക്ക.
ആഹ് പിന്നെ. റമളാനറ്റാതില് പിന്നെ വല്യ പ്രശ്നം ഇല്ല എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി ആ
ആഹ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി അതന്നെ അതന്നെ വല്യ കുഴപ്പില്ല പിന്നെ.
ആഹ് വേറെന്താ?
എന്താണ് വേറെന്ത ഇങ്ങനെ പോണ്ട്. സ്വന്തം വീട്ക്ക് പോക്കില്ലേ? ഇങ്ങള വീട്ക്ക്.
ആഹ് ആഹ് പോവല്ണ്ട് നിക്കാൻ പോവല്. കുറവാണ് ഇവിടെ ആരുല്ലാത്തെയ്ൻ കൊണ്ട് ഇനി പിന്നെ പോയി പോരും എന്നും. ആയ്ച്ചേക്കൊക്കെന്ന് പോയി പോരും ആ
ഏഹ് എടുത്തന്നെ ആയിരിക്കൂലേ വീട്? എടുത്തന്നെയാണോ? ഏഹ് എടുത്തന്നെണോ വീട്? ഹലോ. എടുത്തന്നെണോ? എടുത്തന്നെണോ വീട്? ഹലോ എന്താ കേൾക്ക്ണിലാ? എടുത്തന്നെയാണോ ങ്ങളെ വീട് സ്വന്തം വീട്? ഹലോ എവിടെ ഒന്നും കേൾ കാല്യാ?